ഹലോ
ഹലോ കേക്കണ്ടോ?
ആഹ് കേക്കണ്ട് കേ കേക്കുന്നില്ലേ? എന്താ വിശേഷം?
കേക്കണ്ടോ? ഇല്ല അത് എന്തോ ഒരു ശബ്ദം.
ഇപ്പഴോ?
ഇല്ല ഇല്ല
എന്താ വിശേഷം?
ആഹ് നല്ല വിശേഷം.
സുഖല്ലേ?
ആഹ് സുഖായി ഇരിക്ണു അവിടെയൊ?
ആഹ് സുഖം. ഭക്ഷണം കഴിച്ചോ രാവിൽത്താ?
ആഹ് കഴിഞ്ഞു ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു.
എന്താ ഇണ്ടാക്ക്യേ?
ദോശയായിരുന്നു.
ദോശയാ ആഹ് ആഹ് കറിയെന്താ? ഐ ഇവിടാ ഇവിടെ ചപ്പാത്തിയും ഇതും എന്താ പറയാ പൊട്ടറ്റൊ മസാലയും
ആഹ്
പിന്ന ങ്ങ ക്ലാസ്സിനോന്ന്ണ്ടോ?
എന്താ ഇത് എന്തോ കേക്കാല്ലട്ടോ ഇങ്ങള് സൗ സൗണ്ട് കൊർച്ചേച്ച്ക്കാണോ?
അല്ലാ സൗണ്ട് ഇണ്ടല്ലോ. കേക്കുന്നില്ലേ?
ആഹ് ആഹ് ഇപ്പൊ കുഴപ്പല്ല.
ആഹ് ക്ലാസ്സിന് പോന്നുണ്ട് പഠിക്കുന്നുണ്ടോ ചോയിചെ?
ആ പോണ്ട് പക്ഷേ ഇപ്പൊ കുറച്ചസായിട്ട് ഓൺലൈൻ ആണ് ഓൺലൈൻ ക്ലാസ്സാണ്.
ഓൺലൈനാന്നല്ലേ
ആഹ.
എന്താ പഠിക്ണ്.
ഞാൻ പി ജി.
അതെ എവിടാ?
ഉം കോഴിക്കോടാണ്.
അ ശരി ആ ആ ആ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സ് എത്ര മണിക്ക്.
അത് അവര് പറയും. സമയം ചിലപ്പോ പൈനൊന്ന് മണി അല്ലെങ്കി രാത്രി ഏഴ്‌മണി അ. അപ്പളൊക്കെ എയ്ക്കാരം വര.
അത് ശരിയല്ലേ ആ ആ രാവിലെ എണീകോ?
ആഹ രാവിലെ നേരത്തെ ണീക്കും.
അ അ അവിടുന്ന് അവിടുന്ന് രാവിലെ എണീക്ക് നയിക്കലല്ലേ?
ആഹ ആഹ അങ്ങനെയ ഉണ്ട്. പിന്നെ ഇവിടെ എവിടെയാണെങ്കിൽ അനിയന അനിയത്തേകെ സ്കൂൾ സ്കൂൾ പോകും അപ്പൊ അവര് പോവാനാകുമ്പോതിനും. അ ഹ് ഫുഡ് ഒക്കെ ആവണ്ടേ അപ്പോ നേരത്തെ
ആ ഉമ്മാനെ ഹെൽപ്പ ആകോയ്കും.
ആ അതെ അതെ.
അതെ ശരി അവർക്കൊക്കെ ഫുഡ് കൊണ്ടുോണോ?
ആ കൊണ്ടോണം രണ്ടു പേർക്കും ചോറാണ്.
ആ അതെ ആഹ ആഹ എത്രിലാ അവര് പഠിക്കുന്നെ?
ഒരാള് പ്ലസ് ടു ആണ് ഒരാള്
ആ അ ശരി ആ ആഹ് വീടിന അടുത്താ?
ആ അല്ല കുറച്ച് ദൂരംണ്ട് അവര് ബസ്സിലാണ് പോവാ.
ആ ശരി ആ ആ പിന്നെ വൈകിട്ടല്ല വരുല്ലെ?
ആ വൈകിട്ടേ വരുള്ളൂ അഞ്ചു മണി അഞ്ചരക്കെ ആവും.
അതെ. സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണോ വൈകുന്നേരം. ചായക്കണ്ടാവൂല്ലേ?
അപ്പോ
ഹലോ ആ പറഞ്ഞോ.
രാവിലത്തെ രാവിലത്തെ ക
ആഹ പറഞ്ഞോ പറഞ്ഞോ.
എടക്ക് ഇങ്ങനെ
ഇയാൾകുറച്ചു സൗണ്ട് കൂട്ടി സംസാരിക്കോ സൗണ്ട് കുറവാ സംസാരിചീനെ.
ആണോ?
ആ പറാ. ഹലോ?
ഇപ്പോഴോ?
ആഹ് മിണ്ടാട്ടിക്കല്ല പറയാ ആ..
കേക്കല്ലേ! ഞാന്! ഇവിടെ എന്റെ ഫോണില് ശബ്ദം കൊറച്ച് വെച്ചിക്ക വിചാരിച്ചു
ആഹ! ഇപ്പൊ കേക്കുന്നുണ്ട് പറഞ്ഞോ.
പിന്നെ ഉച്ചക്കൊക്കെ എന്താ?
ഉച്ചക്കാ ഉച്ചക്ക് ചോറായിരിക്കും ഏ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചആണല്ലോ ബീഫ് ഉണ്ടാവും അവിടെ അങ്ങനത്തെ അവിടെ അങ്ങനെയുണ്ടോ വെള്ളിയാഴ്ച ബീഫ്
എപ്പോഴൊന്നുല്ല വല്ലപ്പോഴൊക്കെ ഭയങ്കര പൂതിയാവുമ്പോഴൊക്കെ വാങ്ങുള്ളൂ
ആഹ് ഇവിടെയും അങ്ങനന്നെ എല്ലാഴ്ച വാങ്ങുവൊന്നന്ന് ചെയ്യില്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒന്ന് വാങ്ങിയിട്ടൊന്നുമില്ല
പിന്നാധികം വെള്ളിയല്ല ശനിയാഴ്ചൊക്കെ വാങ്ങാ അപ്പഴല്ലേ വീട്ടിലെല്ലാരും ണ്ടാവുള്ളൂ.
ആഹ് അപ്പൊ ബീഫോക്കാ
ആ അപ്പഴാ ബീഫ് വെക്കാ.
അയ് ശരി! ആഹ്.. ആഹ്..
അതല്ലെങ്കി ഉച്ചക്കവരൊന്നും ഉണ്ടാവൂല്ല
അതെയതെ! ആഹ്! അന്നേരം അത് ആഴ്ചേലൊരിക്കല് അവര് ഒന്നിച്ചിട്ട്മ്പോ ഒരു സന്തോഷം തന്നെയല്ലേ! പിന്ന എന്തെ?
അല്ല പിന്നവര് രാത്രിക്കെക്കെല്ലെണ്ടാവുള്ളൂ! അപ്പോ ശനി ശനിയാഴ്ചൊക്കെ വാങ്ങലുള്ളൂ!
അതെ! ആഹ് ആഹ്.... മനസിലായി. പിന്നെ ബീഫിനെ കൊണ്ടെന്താണ്ടാക്കാ കറിയോ?
കറി ആ ചെലപ്പോ കറി.
മ്മ്
പിൻ നെയ്ച്ചോർക്കൊക്കെ
ആഹ്!
അങ്ങനെ വെക്കലാണ്.
ഉം ഉം വേറെന്തേലും സ്പെഷ്യല്ണ്ടാക്കോ?
ഏ
ബീഫെച്ച് വേറെ സ്പെഷ്യല്ണ്ടാക്കുവോന്നു? ഇങ്ങനെ മന്തി ഒക്കെ ഉണ്ടാക്കല്ണ്ടോ ബീഫ് മന്തി
മന്തി ഉണ്ടാക്കൂല
അതെ!
ഞ മന്തി വെക്കാണെങ്കി ഇവിടെ ചിക്കനാണിഷ്ടം!
അതെ
ബീഫ് ബീഫ് ബിരിയാണി വെക്കും.
ആഹ്! ആഹ്
പിന്നെ തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഇവിടുത്തെ- സ്പെഷലായിട്ടുള്ള
അതെയതെ! ആഹ്... ആഹ്!
അവിടെയോ?
ഇവിടെ ബീഫ് എപ്പളു എന്തെക്കോണ്ട് ബീഫ് റോസ്റ്റ് ണ്ടാക്കും ബീഫ് കറിണ്ടാക്കും. പിന്നെ ചെലപ്പം ബീഫ് പൊരിക്കൊക്കെ ചെയ്യും.
ആഹ്!
പിന്ന എന്താന്ന് ബിരിയാണിണ്ടാക്കും പിന്നെ- ഇങ്ങന ചെലോ ബീഫ് കബ്സാ പറട്ടുണ്ട് മന്തി പോലത്തെ അതുണ്ടാക്കും എങ്ങനെണ്ടാക്കിയാലു സംഭവം ടേസ്റ്റാ
ആഹ്
ബീഫിന് പ്രത്യേക ടേസ്റ്റ് ആണല്ല ചിക്കൻ പോലെയല്ല
ആഹ്
ചിക്കൻ വിയ്യ മടുക്കു
പിന്നെയെന്താ പണികളൊക്കെ കഴിഞ്ഞോ
പണി കഴിട്ടൊന്നുല്ല പണികള്ണ്ട് പണി ഇപ്പ തുടങ്ങീട്ട കഴിഞ്ഞാ പിന്നെ ഫുൾ പണിയാരിക്കും റൂമൊന്ന് ക്ലീന്യ്യാനുണ്ട് ഫുള്ള് വെലിക്കണം പൊടിയെല്ലൊന്ന് തട്ടണം അടിക്കണം തൊടക്കണം ക്കെണ്ട് പൈനക്ക് എറങ്ങണം ടിവിടെ മഴയാ അവിടെ മഴയുണ്ടോ
മഴ ഇപ്പൊ ചെറുതായിട്ടൊരു തോർച്ചണ്ട് രാവിലൊക്കെ നല്ല മഴന്നെയായിരുന്നു.
ആഹ് ആഹ് ആഹ് ഇപ്പൊ ചെ ഇപ്പൊ ചെറിയൊരു വെയിൽ ഇങ്ങനെ വരുന്നുണ്ടേ ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ടോ അറിയില്ല ജുമുഅ ഇണ്ടായോണ്ടോ അറിയില്ല.
ആഹ് രാവിലൊക്കെ നല്ല മഴായിരുന്നു.
ഉം
ആഹ് അവരൊക്കെ സ്കൂൾ പോവാൻ നേരത്തൊക്കെ നല്ല മഴയായിരുന്നു.
അതെ
അപ്പൊ ഓര്ക്കൊക്കെ കൊട നിവർത്താൻ ഭയങ്കര മടിയാ
ഏഹ്
ആഹ് മഴയത്ത്
അതെ
അവശ്യം നനഞ്ഞാലും കുട നനയരുത്ന്നുള്ള മൈന്റാ
അതെ
അപ്പ അങ്ങനെ പോവാ അങ്ങനെ മടിച്ചു നിക്കും
അത് പിന്നെ സ്കൂൾ കൊണ്ടുപോയി പിന്നെ അത് ഒണക്കി എടുക്കാ പണിയുണ്ടല്ലോ
ആഹ് ആഹ് ബുദ്ധിമുട്ടാണ്ന്ന്
ആഹ് ഇപ്പൊ സ്കൂള് അങ്ങനെ കൊട തുറന്ന് വെക്കാൻ പാട്ള്ള ഒരു സ്ഥ സ്ഥലം ഉണ്ടാവൂലെ
ആഹ് ഉണ്ടാവൊക്കെ ചെയ്യും
ഉം
പക്ഷെ എല്ലാരും കൊടയും ഇണ്ടാവൂലെ അപ്പ ആകപ്പാടെ ക്ലാസ് സ്സിലെന്നെ വെള്ളോം ചളീം
ആഹ് ആഹ്
ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും
സി ബി എസി യാ
അല്ല അല്ല അവര് സ്റ്റേറ്റ് അന്നെ
ആഹ് എത്രയിലാ പഠിക്കുന്നേ?
ഞാനോ?
അല്ല അല്ല അഞ്ഞ് അനിയനും അനിയത്തിയും
ആഹ് ഒരാള് പ്ലസ് ടു ആണ് ഒരാള് എട്ടിലും
അതെ രണ്ടാളും ഒരു സ്കൂൾ തന്നാ?
അല്ല ഏ പ്ലസ് ടു ലുള്ള ആള് ഇപ്പൊ വേറെ കി കിട്ടിയല്ലേ നമ്മള് പ്ലസ് വൺ പ്ലസ് റ്റൂ വേറെ കൊടുക്കണല്ലോ
ഓ ഓ
അങ്ങനെ ഇപ്പൊ വേറെ ഇവിടെ കുറച്ചടുത്താണ് പിന്നെ മറ്റയാളെ
അതെ
പ്പോനിക്ക് സ്കൂൾ ബസ്സ്‌ണ്ട്. അപ്പോനങ്ങനെ അയില് പോവും
ആഹ് ആഹ് അങ്ങനെ ആഹ് ആഹ് ഉമ്മയില്ലേ ഉമ്മ വീട്ടിലില്ലേ?
പ്പാണ്ട് ഉമ്മണ്ട്.
ആഹ് ആകുമ്പഴേ ക്ലീനിങ് ഒക്കെ ആരാ ഉമ്മയ ചെയ്യാ
അല്ല ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്യും ഉമ്മ ഫുഡ് ഉണ്ടാക്കലും. അങ്ങനത്തെ പരിപാടിയൊക്കെ.
അത് ശരി ആ ആ. ഇപ്പ യാ ഇപ്പോളേ പോണ്ടായിരിക്കുവല്ലോ അവര അവിടുന്ന് പറയുമ്പ പോകണ്ടയിരിക്കുവല്ലേ
ആഹ അതെ അവര് അവിടുന്ന് പറയും എന്താന്ന് വെച്ചാ ഞങ്ങളെ സൂപ്പർ സീനിയേഴ്സ് ഉണ്ടാവൂില്ലേ
ആഹ് ആഹ്
അവര് അവ്ട്ന്ന് എറങ്ങിയിട്ടില്ല.
ഓ അത് ശരി ആ ആഹ.
അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പോയാലേ പുതിയതായിട്ട് വരുന്നോര്ക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ പറ്റോളു.
അത് ശരി അപ്പോ അവരെവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കും അല്ലേ.
അപ്പൊ അവര്ക്ക് സാധനങ്ങൾക്കടുത്ത് കൊണ്ടുപോകാൻ കുറച്ച് സമയം വേണം എന്ന് മിക്കവാറും ഈ മാസനെ അവസാനം പോകും.
ആ ആ ആ എവിടെ ക ഇഷ് ഇവിടെക്കാനോ ഇഷ്ടം അവിടെ ഹോസ്റ്റലക്കണോ?
അങ്ങനെ ഒന്നും ഇല്ല ഇവിടെന്ന അങ്ങോട്ട് പോവാൻ തോന്നും അവിടെന്ന ഇങ്ങട്ട് വരാനും തോന്നും.
അവിടെ കുറച്ച ദിവസം കഴിയുമ്പോ ഇവിടെ വരാൻ തോന്നല്ലോ വീട്ടിലേക്ക്.
ആ അതെ.
ആ ആ ആ ഇയാളി ഈ വർ സ്റ്റാർട്ടിങ്ങിലാ ഫസ്റ്റ്ാ
ആഇപ്പോ ഫസ്റ്റ് ഇയർ ആണ്.
അ എപ്പോ സ്റ്റാർട്ട് ചെയ്തത്?
ഇപ്പോ ഒന്നാതി മുതല് മിഞാന്ന്
ആഹ് ശരിക്കും വീടൊക്കെ മിസ് ആയിരിട്ട് നിക്ക ആദ്യയിട്ട്. ഫാസ്റ്റ് എക്സ്പീരിയൻസ്സ?
അതെ അതെ ആദ്യയിട്ട് പോവനെണ് ഹോസ്റ്റല് ക്ക്.
സങ്കടൊക്കെ വരോ ഫസ്റ്റ്ഓക്കെ.
ഫസ്റ്റ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്ണ് പിന്നെല്ലേ സങ്കടം വരുള്ളു.
അത് ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടോ.
ആഹ് ആഹ് ശരി.